ആഹ് പിന്നെ എന്താ വർത്താനം
നല്ല വർത്താനം എന്തൊക്കെ വിശേഷം
ഉം നല്ലത് പ്രത്യേകിച്ചൊന്നുല്ല എന്താ ഇജ് ഏഹ് ഒന്ന് സ്കൂട്ടി പഠിക്കാൻ നോക്കില്ലേന്നോ നാള്
ആഹ്
അതെന്തായി റഡി ആയോ
അത് ഏകദേശം പിന്നെ കൊറച്ചുങ്കൂടി ഇതാവാണ്ട്
ഉം എന്താ ഹാൻഡിൽ ബാലൻസൊക്കെ റെഡി ആയില്ലേ
ആഹ്
ഉം പിന്നെ സൈക്കിൾ ബാലൻ ള്ളത്കൊണ്ട് പിന്നെ വല്ലാണ്ട് കത്യേട് ഉണ്ടാവില്ല അല്ലേ ഊരന്റെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല
ആ ഇപ്പൊ പഠിച്ചപ്പോഴും ഞാൻ ആകെ ഒരുട്ട് ത്തിട്ടുള്ള വലിയ ഐഡിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കൊഴപ്പല്ല സൈക്കിൾ ബാലൻസ് ഉണ്ടായോണ്ട് വേം പട്ഞു
ഉം ഉം അതാണ് സൈക്കിൾ ബാലൻസ് ണ്ടായ പെട്ടെന്നണ്ടോ പഠിച്ചെടുക്കാന് ഉം സാധാ സൈക്കിളോട്ട്ണ പോലെ തന്നെ സൈക്കിൾ ആവുമ്പോ നമ്മള് പിന്നെ കാലോണ്ട് ചവിട്ടണം അല്ലെ ഇതാകുമ്പം നമ്മള ആ പിന്നെ ആക്സിലേറ്റർ കൊടുക്കന്ന്ള്ള വ്യത്യാസംള്ളു
പിന്നെ വേറെന്താ
വേറെന്താ ആക്കുന്നില്ല
പഠാ നോക്ക എന്താച്ചാല് ഈ പ്രായത്തിൽ പഠിച്ചാണ്ടല്ലോ പെട്ടെന്ന് പഠിയും ഏഹ് നമ്മള് അങ്ങ്നെ വുലുതായിട്ട് പഠിച്ചാന്നാല് കുറച്ച് റിസ്കേരം
ആഹ് ഉ ഉം
ഉം പിന്നെയിങ്ങനെ പേടിയില്ലാതെയിങ്ങനെ ഓട്ടിയാൽ മതി എന്നാൽപ്പിന്നെ പതിനെട്ട് വയസ്സ് ആകുമ്പോൾ അവനു വേഗം ലൈസൻസ്സും എടുക്കാം
ആഹ്... ഉം
വണ്ടി ഉണ്ടായൽ പിന്നെ നമുക്ക് നമ്മളുടെയെന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് അതുകൊണ്ട് പോയാൽ മതിയല്ലോ ആ ഉം
ഉം
പിന്നെ... എന്താ ആഹ്
ഉം
സ്കൂളി പോയിട്ടില്ലേനോ?
ആഹ്
ഉം
ഉം ആഹ് കൊറച്ചു നേരായി. ഉം ആഹ് അത്യാവശ്യത്തിന് നാലര മു നാലേമുക്കാലാവുമ്പോഴെത്തേന്
ആ എപ്പാ തൊടങ്ങാ?
ഒൻപതരക്കെ ആവും.
ആഹ് ഒൻപതരക്കാ തൊടങ്ങാ? അപ്പോ എപ്പളാ പോവല്?
ഏട്ടേമുക്കാലിന് പോവും.
അതെന്താ ഒമ്പതരയ്ക്ക് തൊടങ്ങുന്നത്? ശരിക്കും സ്കൂൾ ടൈം പത്തല്ലേ?
മ്ഹും ആഹ് ഒമ് പതരയ്ക്ക് തൊടങ്ങലുണ്ട്.
ക്കും നിങ്ങൾക്ക് എങ്ങനാ എൽ പി മാത്രാ? അങ്ങനെ അല്ല ഏഹ് ഹൈസ്കൂൾ മാത്രോള്ളതാ? ഹയർ സെക്കൻഡറിയുണ്ടോ അവിടെ?
ആഹ് ഇണ്ട്.
ഉം അതോണ്ടാ ഓല്ക്കും ഒമ്പത് മണിക്ക് തൊടങ്ങുമല്ലേ ഹയർ സെക്കൻഡറി? ഉം എന്നിട്ട് എപ്പോഴാ വിടാ? നാ നാലണിക്ക് തന്നെ?
അല്ല ഞങ്ങളെ വിട്ടേനു ശേഷാ ഒലെ വിടല്.
നാലര വരെ ഒണ്ടോ?
നാലേമുക്കാലൊക്കെ ആവുണ്ടാണ്ടാവും.
ഏഹ് അത്രയുമൊക്കെ ആവുമോ? നിങ്ങൾക്ക് ഒൻപത് ഒൻപതര മുതൽ ആഹ് നാല് മണി വരെ.
ആഹ് അല്ല നാലേക്കാൽ
ആഹ് ആഹ് മദ്രസ എപ്പളാ
മദ്രസ് ആറേ ടു ഏഴര
ആഹ് ഒന്നര മണിക്കൂർ അല്ലേ?
ഉം
അപ്പോൾ നേരത്തെ നീച്ചണ്ടി വരോലോ എപ്പളാ നീചല്
അഞ്ചേമുക്കാൽ ഒക്കെയാവും
ഉം
ഉം അതെ നിങ്ങൾ സ്കൂട്ടി ഓട്ടോ
ആഹ്
ഏഹ് പഠ്ച്ചാൻ പോയി. അങ്ങനെ പഠിച്ചതാ?
ഞാൻ ആദ്യം ഓടിക്കും. പിന്നെ ഞാൻ എട്ട് എട്ടിട്ട് പഠിക്കാൻ വേണ്ടി പോയിരുന്നു. ലൈസൻസിന് കൊടുത്തുക്ക്ണ് ലൈസെൻസ് കിട്ടാൻ ആവുമ്പോഴേക്കും വേണം സ്കൂട്ടി വാങ്ങാൻ അടുത്ത മാസാണ് ലേണേഴ്സ് ടെസ്റ്റ് വരുന്നത്.
ഏഹ്
ഉം അ കഴിഞ്ഞിട്ട് അയ്ല് പാസായലേ മറ്റേ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാവുള്ളു ഉം
ഏഹ്
എ പ്പാസാകോ? ആഹ് കൊറെകായി ആഹ് ഒര്ട്ടിട്ട് എട്ടിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ത്താതെ കാലുത്താതെ ഇങ്ങനെ വളച്ചെടുക്കണ്ടേ
ആ
ഉം പിന്നാദ്യം മറ്റത് പാസ്സ ആണം. അത് പാസ്സായാലേ മറ്റേ ടെസ്റ്റിന് പോകാൻ പറ്റുള്ളു അത് ഭയങ്കര ടഫ് ആണാറിണേക്കാ ഈ ജടെസ്റ്റ് ഇപ്പൊ തന്നെ ഞാൻ പഠിച്ചാൻ ഫോണോട്ത്ത് രണ്ട് മൂന്ന് പെണ്ണ്ങ്ങള് പോയിട്ട് പൊട്ടിയാ ഉ അ മറ്റേ കമ്പ്യൂട്ടറിലണ്ടാവ ങ്ങനെ ഒ എം ആർ ടൈപ്പായിട്ട്
ആ
ആ കുറഞ്ഞ സെക്കൻഡക്ക ആ ഓരോ കൊസ്റ്റനും കുറഞ്ഞ സെക്കൻ ണ്ടാവുള്ളൂ പ്പയനുള്ളില് നമ്മള് വേഗം ഉത്തരം ടിക്കെയ്യണം
ആ
അപ്പൊ അത് ഭയങ്കര ടഫ്ഫാണ് അപ്പൊ അതിട്ടെങ്കി മാത്രം ഇയ്ന് പോവാൻ പറ്റുള്ളൂ ഉം അടുത്ത ആഴ്ചക്കായിട്ട് വരുന്നണ്ട് ടെസ്റ്റ് ഏത് കഴിഞ്ഞിട്ടാണോ വണ്ടി വാങ്ങാൻ ഉം അതിൽ പാസായാല മറ്റത്
ആ ഉം
എന്താവന്നറീല്ല രാവിലെ നാർത്തെ പോണം
ഉം
മറ്റേ മലപ്പുറത്ത് അവിടെയാണ്
ഏ അപ്പൊക്ക കെതേടേക്കാരം ല്ലേ
ഉം എത്ര ആറരക്കാവുമ്പോനെ അവിടെത്താണം രണ്ട് ടെസ്റ്റും മലപ്പുറത്തെന്നെ ആ രണ്ട് ടെസ്റ്റും അവിടെത്തന്നെ
ആ
പിന്നെ വേറെന്താ
വേറെന്താ
ഉം
ആ
മഴ ണ്ടാ
ആ ഇപ്പൊ ചെറുതായിട്ട് പെയ്യലോട്ങ്ങിക്കിണു ന്നാർത്തൊന്നണ്ടായ് യ്ലീന ഉം
ഇവിടിം തന്നെ ങ്ങനെ പൊടിയാൻ തുടങ്ങിണ് പിന്നെ മ്മക്കവ്ടെ
ആ മ്മ ഇവിടെണ്ട് ഇവിടെണ്ട് അയ് യൂണിഫോമൊക്കെ
തിരുമ്പിടേ
ഉം
ആറാണ് ഫോമ
അത് അനിയൻ്റെ -ണ്ട്
ഉം അൻ്റെ തിരുമ്പുവോ
ഏ ലൈ
ങ്‌ ഹേ
എന്താണ്
ഉം
ഉം
ഉം
അതെന്തിനാ ഇപ്പത്തന്നെ തിരുബന്നെ നാളെ തിരുമ്പി പോരെ രണ്ട് കൂട്ടല്ലേ
ആ ഇണ്ട് ക്ഷേ കട്ടൻ
ആ ആ
ഉം
പിന്നെ വേറെന്താ നാളെ പോണ്ട അന്റെമ്മ
എങ്ങട്ട് മറ്റേ ഷോർനൂർക്കോ
ആ ഹ ആ
പോണംന്ന് പറഞ്ഞനു
അ ആ
മ്മ്
എപ്പളാ എത്തണ്ട് കാര്യം ടൈം പറയണോ
ങ്‌ ഹ് അതിനകറീല്ലട്ടോ
ഉം ങ്ങട്ട് കുട്ടിനെ കൊണ്ടോന്നുണ്ടോ
കൊച്ചിനെ കൊണ്ടൊണ്ടാവാം
ങ്‌ ഹ് അന്റെ പ്പാക് കൊയപ്പല്ല
ഏ ഉണ്ടാവൂല
എന്തേ പത്
അറീല
ഉം ഉ
ഉം
പിന്നെ എന്താ പരിപാടി വെറുതെയിരിക്കി എല്ലേ ഉം
ഉ ഊ ഉം
മറ്റേ ഷാനല്ലേ
ആ ഇണ്ട് ഒക്കെ ഇണ്ട് ഇവിടെ ഉം
പിന്നെ ഞാന് മറ്റേ ഡ്രെസ്സിന്റെ ഫോട്ടോ അയച്ചിടാൻ പറഞ്ഞ ല്ലേ പിന്നെ കണ്ടീല വേറെ പാർട്ടിവെയറ് മറന്നോ
അയ് ഞാൻ മറന്നു
അത് ഞാൻ ഇന്നലെ ഒന്ന് രണ്ട് കടീലൊക്കെ പോയീനി
ആ കിട്ടിയോ ന്നട്ട്
ഇല്ല പറ്റീതന്നും കണ്ടീല പാർട്ടിവെറിൽ നല്ലതോന്നില്ല മറ്റേതു പേന്റും ടോപ്പാക്കെ അംഗന്തൊക്കെയുണ്ട്
ങ്‌ ഹാ
അങ്ങനത്ത പിന്നെ ഞാൻ വാണ്ടച്ചു കല്യാണത്തിനല്ലേ ചെങ്കിലും വർക്കില് വാണ്ടേ അപ്പ. പിന്നെ അത് വാണ്ടച്ചു
അ ആ കല്ലിയാനത്തിനാവുമ്പോ കൊർച് വർക്ക്‌ വേണം
മ്മ്
അപ്പൊ പിന്നെ ഞാനങ്ങനെ ഇൻസ്റ്റെലൊക്കെ നോക്കി അങ്ങനെ കണ്ടതുല്ല
ആഹ
ചോയിച്ചോക്കി പെട്ടെന്ന് അടിച്ചരാൻ പറ്റൊന്നുള്ളത് അപ്പൊ ആള് പറഞ്ഞു ഒരാൾത് കൊള്ളാന്നുണ്ടെങ്കില് വേണെങ്കിൽ പെട്ടെന്ന് ഇതാക്കി തരാന്നർഞ്ഞു
ആഹ
ഉം ശ്രീ ആഷ് ആഹ പിന്നെ ഷീല ഇട്ക്കുമ്പോ ഇപ്പ ഇ ങ്ങനത്തെ മോഡല് നെറ്റ് എന്താ ചെയ്യാ അറിയോ എങ്ങനത്തെ മോഡല്
ആഹ
ശീല വാങ്ങുമ്പളേ ഇപ്പങ്ങനെ ട്രെൻഡിങ് അങ്ങനെ എന്തേലുണ്ടോ വേറൊ ന്നും ഇല്ലല്ലോ